പ്പോ താങ്കള് കേക്ക്ന്നുണ്ടോ
കേൾക്ക്ന്ന്ണ്ട് പറഞ്ഞോളൂ
കേക്ക്ന്ന്ണ്ടല്ലേ ആഹ് ഞാൻ താങ്കെളെ വിളിച്ചെതെന്ന് വെച്ച്കയ്ഞ്ഞാ നമ്മടെ ഈ നവമാധ്യമകരംഗത്ത് ഞാൻ ഇപ്പൊ നമ്മടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടി ര്ന്നതായ്ര്ന്നു പല മാധ്യമമായിട്ട് ബെന്ധെപ്പെട്ട് വിദ്യാഭ്യാസ മേഖലെയ്ടെ പുരോഗതിയെ പറ്റിയും ഉന്നമനത്തെ പറ്റിയും നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന പഴയകാലത്തെ ആഹ് കാലഘട്ടത്തിനെ അപേക്ഷിച്ച് പുതിയ കാലത്തേക്ക് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പുരോഗതികളും മാറ്റങ്ങളും ഒക്കെ കണ്ട് കേട്ടു ഒക്കെ അറിഞ്ഞപ്പോത്തേനും താങ്കളെ വിളി- ച്ചാൽ കൂടുതല് താങ്കൾക്ക് അതുമായിട്ട് എന്നോട് സമ്മതിക്കാൻ ആശയവിനിമയം ചെയ്യാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾക്ക് പ്രാപ്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിച്ചത് അതിപ്പഴും നമ്മടെ ഈ പഴയ വിദ്യാഭ്യാസ മേഖലയും പുതിയ വിദ്യാഭ്യാസ മേഖലയും തമ്മീ വ്യ- വലിയൊരു അനന്തരവും ഉണ്ട് എന്നാണ് എനിക്ക് ആഹ് ഒരു ചർച്ചയിൽ നിന്നും മനസ്സിലായത് താങ്കൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്
തീവൃതവാണ് വിദ്യാഭ്യാസം അല്ലെ ആഹ് നേരത്തെ അധ്യാപക കേന്ദ്രീകൃതവാണെങ്കിലും ഇപ്പൊ ശിശു കേന്ദ്രീകൃതവാണ് അവർക്ക് എന്താണോ ആവിശ്യം അതാണ് ഇപ്പോ അദ്ധ്യാപകരു കൊടുക്കുന്നേ അല്ലാതെ അധ്യാപകരുടെ ശ് ആഹ് എളുപ്പത്തിന് വേണ്ടി പഠിപ്പിച്ച് തീർക്കാ അതൊന്നും ഇപ്പൊ നടക്കത്തില്ലാ കുട്ടികൾ ക്ക് എങ്ങനാണോ കുട്ടികൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആഹ് രീതിലാണ് അധ്യാപകർ ഏഹ് പഠിപ്പിക്കുന്നതും ഏഹ് കുട്ടികള്നോട് ഏഹ് ക്ലാസ്റൂമിലാണേലും എങ്ങനാ അദ്ധ്യാപകര് പെരുമാറുന്നതും അതിന് വേണ്ടീട്ട് കുറെ ഉപകരണങ്ങളുമെല്ലാം ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ടന്നെ കുട്ടികൾടെ ആഹ് പഠുത്തം ഇപ്പോൾ നല്ല രീതീൽ തന്നെ പുരോഗമനമുണ്ട് അത് മാത്രമല്ല കുട്ടികൾക്ക്
അതെ ആഹ് അതെ താങ്കള് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം പണ്ട- ത്തെ ഗുരുകുല സമ്പ്രദായത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തില് വലിയ പുരോഗതിയും ഉന്നമനമാണ് വിദ്യാഭ്യാസ മേഖലയില് കൊണ്ടുവന്ന് കൊണ്ടിരിക്കുന്നത് കേരളത്തിലന്നെ വിവിധങ്ങളായി ട്ടുള്ള സർക്കാര് ബഹുമാനപ്പെട്ട സർക്കാർ പ്രത്നങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും തന്നെ വിദ്യാഭ്യാസ മേഖലയെ ഊന്നി- കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരികയും കൂടുതൽ പുരോഗതി ആർജിച്ച രീതീലുള്ള ആഹ് നവീനമായിട്ടുള്ള ആശയങ്ങളും നവീനമായിട്ടുള്ള കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്തൊണ്ടിരിക്കയല്ലേ അതുകൊണ്ട് ഇപ്പഴത്തെ ക്ലാസ് റൂമുകളെല്ലാം വളരെയധികം എന്തെന്നാ പറയുന്നത് നല്ലേ സ്മാർട്ട് ക്ലാസ്റൂമുകൾ എന്ന് വെച്ച്ഴിഞ്ഞാല് നമ്മുടെ നല്ലേ സാങ്കേതിക വിദ്യയും ആഹ് എല്ലാം കുട്ടികളുടെ നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കുന്നരീതിയിലുള്ള എല്ലാവിധ ഉപകരണങ്ങളും അതിന്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നിറഞ്ഞൊരു ക്ലാസ് റൂമായി മാറിയിട്ടുണ്ട് കേരള- ത്തിലന്നെ എല്ലാ സ്കൂളുകളിലെയും ക്ലാസ്റൂമുകൾ പണ്ടത്തെ ക്ലാസ്സ്റൂമുകളുടെക്കെ അവസ്ഥയും സ്കൂളുകൾടെ അവസ്ഥം സ്കൂളുകൾടെ ശുചിമുറികളുടെ അവസ്ഥയെല്ലാം വളരെ പരിതാപകരമായിരുന്നു എന്നപ്പ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളത് നോക്കി കാണുകയാണ് എന്നുണ്ടെങ്കില് എല്ലാം തന്നെ ഏകദേശം ഒരു അത്രയും ഈ നഗരപ്രദേശങ്ങളിലൊക്കെ ഉള്ള വലിയ സമുച്ചയങ്ങളോളം ഒരു ആഹ് ഒരു അതെ അതിനോട് മെല്ലിട്ട് നിക്കുന്ന രീതീല് പണിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് ഇപ്പഴത്തെ കാലത്ത് എന്ന് വെച്ചാ അത്രയും ഒരു എന്ന് ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം കാര്യന്ന് വെച്ചാൽ നമ്മുടെ വരും തലമുറയ്ക്കായാലും പുതു തലമുറക്കായാലും ഒരു വലിയ രീതിയിലുള്ളെ ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സർക്കാരുകളും വിദ്യാഭ്യാസ മേഖല യെ മുന്നോട്ട് കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നത് എന്താലും നമ്മുടെ കേരളത്തിലെ എല്ലാ ക്ലാസ്റൂമുകളിലും വലിയ മാറ്റം അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
ങ്ങളിൽ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം എത്തുന്നുന്ന് ചോയ്ച്ച ഇല്ലായിരുന്നു പക്ഷെ ഇപ്പഴ് ത് തലമുറെയ്ക്കിട്ടെ ആഹ് കാര്യം പറഞ്ഞാൽ മിക്ക കുട്ടികൾക്കും എല്ലാം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും മിക്ക കുട്ടികളിലും വിദ്യാഭ്യാസം എത്തുന്നുണ്ട് അത് തന്നെ വലിയൊരു പുരോഗമനം തന്നെയാണ് ഇപ്പഴത്തെ വിദ്യാഭ്യാസതെ സംബന്ധിച്ചിടത്തോളം
അതെ അത് താങ്കള് പറ നൂറ് ശതമാനം ശെ ച്ചിരിയാണ് കാര്യോന്ന് വെച്ചാൽ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലായിട്ടുള്ള വയനാട് ഇടുക്കി പോലുള്ള പക്ഷെ അവിടൊണ് ഏറ്റവും കൂടുതൽ ഗോത്രവർഗങ്ങളും കാര്യങ്ങളും ഒക്ക ഉള്ളത് നമ്മടെ കേരളത്തിലെ മേഖലകള്ന്ന് വെച്ചാ അവിടുത്തെ ഒന്നും കുട്ടികളിലേക്കും വിദ്യാഭ്യാസം എത്തുന്ന ഒരു പ്രവണത ഇതുവരെ അങ്ങനെ പണ്ട് കാലങ്ങളിലൊന്നും ഇല്ലായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം എന്തന്നോ കൂടുതല് കാര്യങ്ങള് എന്തെന്നോ ഒന്നും തന്നെ അറിയാത്ത ഒരു രീതിയിലായിരുന്നു പണ്ടത്തെ കാലം എന്നിര് പക്ഷെ ഇന്നങ്ങനെ അല്ല ഇന്ന് സർക്കാരിന്റെ പല ഉന്നതി പോലുള്ള പല വിവിധങ്ങളായിട്ടുള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് കുട്ടികളെ ആ അയിന്റെ ഗുണഭോക്താക്കളാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി പെറ് പ്രത്യേക നിയോഗിക്കപ്പെട്ട അ ഇത് അദ്ധ്യാപകര് അവരുടെ സ്ഥലങ്ങളിൽ പോയി അവരെ പഠിപ്പിക്കേയും അവരുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് ര അതുകൊണ്ട് എന്ത്ന്നായാലും ലും നല്ല രീതിയിലുള്ള പുരോഗമനം ഇപ്പന്ന് വെച്ചാ അധസ്ഥിര ആയവർക്ക് പോലും വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കുന്നു എല്ലാ ഗവൺമെന്റുകളും അതേയ് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാര്യം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ മുന്നിൽ
അതെ അതെ അത് വളരെ ശരിയാണ് എന്നിരുന്നാലും ഇപ്പഴത്തെ പുസ്തകമാറ്റത്തിലൂടെ കുട്ടികൾ ചെറിയ രീതി തി വലിയ രീതിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ എങ്കിലും മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് കാരണം അവർ ക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട് സാമൂഹ്യ ശാസ്ത്രം എടുത്താൽ തന്നെയും ആറാം ക്ലാസ്സിലെയോ മറ്റു സാമൂഹ്യസ്ത്രം പുസ് ത് എടുത്താൽ തന്നെ ചെ ആ കുറേ വാക്കുകൾ തന്നെ അവർക്ക് കൂടുതൽ പാടായി തോന്നുകയും അവർ കതിൽ അതവരെ ബാധിക്കേക്ക ചെയ്യുന്നുണ്ട് ആ ആ ഒരു മാറ്റം
ഉം അത് ബാധിക്കുന്നുണ്ട് അതെയ് അത് താങ്കൾ പറഞ്ഞേനോട് ഞാൻ യോജിക്കുന്നു കാര്യന്താന്ന് വെച്ചാ ച്ചു കഴിഞ്ഞാല് എല്ലാ വിഷയങ്ങൾക്കും അതിന്റേതായിട്ട് റ്റുള്ള പോരായ്മകളും അതിൻ്റെതായിട്ടുള്ള മേന്മകളും ഉണ്ട് പക്ഷേ റ്റെ എന്നിരുന്നാലും കുട്ടികളുടെ ഈ ഒരു പാ കരിക്കുലറും ആ ത്തില് ഈ ഒരു പഠിപദ്ധതില് ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയായിരുന്നു എന്നുണ്ടെങ്കില് അവർക്ക് ഇത് ഇത്തിരീം കൂടെ എളുപ്പത്തിൽ ഇതിനോട് യോജിച്ചു കൊണ്ട് അവര് പെട്ടെന്ന് തന്നെ പഠിച്ചു കാര്യങ്ങൾ എടുത്തു തന്നെ പിന്നീട് ഇത്രയും ഈ ഒരു നമുക്ക് ഒരു പുസ്ത പുസ്തകത്തിലെ ആ കാര്യങ്ങൾിങ്ങനെ വന്നത് കൂടുതൽ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്പ്പെടുത്തുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലായാലും ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടുകൊണ്ട് വളരെ എളുപ്പ രീതിയിലുള്ള ഒരു പഠനം എന്നുള്ള നിലവാരത്തിലേക്ക് അവരെ
അതെ അതെ വളരെ ശരിയാണ് നമ്മള് നമ്മടെ കാലഘട്ട ട്ടത്തിൽ പഠിച്ച അല്ലെങ്കിൽ എട്ടിലോ ഒമ്പതിലോ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ ആറില് ഏഴിലാണ് പഠിക്കുന്നത് അതവരെ നന്നായി ബാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പഴ്ത്തെ ഹേ അദ്ധ്യാപകരതനുസരിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും അച്ഛനും അമ്മയാണെങ്കിലും വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആ പല വീടുകളിലും പഠ്ത്തം എന്നുള്ളത് ത് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികളുടെ മറ്റ് കഴിവുകൾക്ക ഒന്നും പ്രാധാന് ധാന്യം കൊടുക്കുന്നില്ല അതു തന്നെ കുട്ടികളെ ഏറെ ബാധിക്കുകയും ആത്മഹത്യ പോലെയുള്ള ആഹ് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് പൊതുവേത് കാണാറുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ
ഉം അതെ അതെ താങ്കൾ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യംന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം അധ്യാപകര് കുട്ടിയെ സ്കൂളിൽ നിന്നും പഠിപ്പിച്ച് വീട്ടിലേക്ക് അയക്കുന്നു രക്ഷിതാക്കൾ അവിടെ ചെല്ലുമ്പോൾ തന്റെ കുട്ടി പഠിച്ചു എന്ന് മാത്രം പഠിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യപ്പെടുന്നു എന്നു മാത്രമാണ് ചിന്തിക്കുന്നതും അവനെ ഒരു പഠനമുറിയിലെ നാല് ചുവരുകൾക്കിടയിൽ അടച്ചപ്പെട്ടിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്റെ കുട്ടി മറ്റവനെ മറ്റേ ആളുടെ കുട്ടിയേക്കാൾ അല്ലെ മറ്റേ ആൾടെ കുട്ടിയേക്കാൾ കൂടുതൽ പഠിക്കണംെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ കാലത്ത് മത്സര മത്സര ബുദ്ധിയോടു കൂടിയാണ് കുട്ടികളുടെ പഠന കാര്യത്തിൽ രക്ഷിതാക്കൾ കാണിച്ചു പോരുന്നത് അത് കുട്ടികളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നുണ്ട് കാര്യം കായികപരമായിട്ടായാലും അവരുടെ നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മറ്റുള്ള ആഹ് പരിപാടികളിലായാലും അവരെ ഒന്നും പങ്കെടുപ്പിക്കാതെ തന്നെ ഇങ്ങനെ അവരെ പങ്കെടുപ്പിക്കാൻ ഒന്നും ഇവരെ രക്ഷ ശക്ഷർത്താക്കൾ മനസ്ൽ കാണിക്കുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ തന്റെ കുട്ടി പഠിക്കുക തന്റെ കുട്ടി സ്കൂളിൽ ഒന്നാമനായി വരിക ആഹ് ഒരു ആ ഒരു പ്രൗഢി മാത്രംമാണ് രക്ഷിതാക്കളാ ആഗ്രഹിക്കുന്നത് അത് മാറി കുട്ടിയെ കുട്ടിയുടെ കായിക പരമായിട്ടും നൈപുണ്യ ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളിലേക്ക് അയക്കിം കുട്ടിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ആണ് ചെയ്യേണ്ടത് അവനെ സമൂഹത്തില് ലേക്ക് കൊണ്ടുവരുക സമൂഹത്തെ എന്താണെന്ന് അറിയി ക്യാ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കൂടുതൽ രക്ഷിതാക്കൾ ഊനനൽ നൽകേണ്ടത്
അതുപോലെ തന്നെ കുട്ടികളുടെ ഇഷ്ടത്തിന അനുസരിച്ച് ഇപ്പ കുട്ടികൾക്ക് ച്ചി ചിത്ര രചന അങ്ങനെയൊക്കൊയിരിക്കും ഇഷ്ടം പക്ഷേ ആഹ് വീട്ടിൽ ചെല്ലുമ്പോൾ അവ എന്തോ മറ്റു കുട്ടി അല്ലെങ്കിൽ ഏഹ് വി വീട്ടിലെ അച്ഛനോ അമ്മയുടെയോ കൂട്ടുകാരുടെ കുട്ടികള് നൃത്തത്തിന് പോയി അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പോയി അതു കൊണ്ട് നീയും അങ്ങനെ ചെയ്താ മതി അത് പഠിച്ചാ മതീന്ന് പറഞ്ഞു കുട്ടികൾക്ക് ആഹ് അമിതമായിട്ടുള്ള ആഹ് ഏഹ് ന്താ പ്രശ്നങ്ങൾ കൊടുക്കുകയും അവരെ അത് ബാധിക്കുകയും അവരുടെ മാനസിക സംഘർഷങ്ങൾ ഒന്നും എന്തുവാ അച്ഛനും അമ്മയും മനസ്സിലാക്കി ക്കാതെ അവർക്ക് ഓഹ് പറ്റാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമി ക്ക് അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കാത്ത ഒരു പ്രവണതയും നമ്മൾ കണ്ട് വരുന്നുണ്ട്
അതെ അതെ അതെ അതെ അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണംന്ന്വെച്ചാൽ അവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു മട് ട്ടിലേക്ക് മാറിയിട്ടുണ്ട് കാര്യം അവരെ കൊണ്ടാവാത്തതും ന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവര് തല്പരരായിരിക്കില്ല ആ ഒരു വിഷയങ്ങളിൽ പക്ഷെ എന്നിരുന്നാലും രക്ഷിതാക്കളുടെയും കൂടാതെ വീട്ടിലുള്ളവരുടെയും സമ്മർദ്ദത്തിന്റെ പുറത്ത് അവരെ അത് അടിച്ചേൽ പ്പിക്കുക അതിൽ അവര് ഒന്നാമത് എത്തുക എന്നുള്ള ഒരു ചിന്താഗതി ആഹ് കൈക്കൊള്ളുന്ന തീർത്തും ശരിയല്ല അത് കുട്ടിയുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു പോകും അവന്റെ ഒരു പഠനത്തെയും ജീവിതത്തെയും മൊത്തത്തിൽ ബാധിക്കുവത്
നെയാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരാണെങ്കിലും ആഹ് മറ്റാരു ആണെങ്കിലും കുട്ടികളെ ആദ്യം ആഹ് കുട്ടികളെ മനസ്സിലാക്കി അവർ ക്കെന്താണ് വേണ്ടുന്നത് അല്ലെങ്കിൽ അവരെ എങ്ങനെ പഠിപ്പിച്ചാൽ അവർക്ക് മനസ്സിലാകും എന്നെക്കെ മനസ്സിലാക്കിട്ട് വേണം ഓരോ കുട്ടികളേം പഠിപ്പിക്കാനാണെങ്കിലും ആദ്യം കുട്ടികളെ അറിഞ്ഞ് എന്നിട്ട് കുട്ടികളെ പാഠപുസ്തകത്തിലേക്ക് പഠിപ്പിക് ക്കാൻ ശ്രമിക്കണം അതാരിക്കും
അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണത് കാര്യംന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയെ അറിയണം കുട്ടിയുടെ മനസ്സ് അറിയണം കുട്ടിയെ അറിയണം കുട്ടിയെ അറിഞ്ഞതിന് ശേഷം കുട്ടി എവിടെയാണ് കുട്ടിക്ക് പ്രാഗത്ഭ്യം തെളിയിക്കാനുള്ള മേഖല ഏതാണ് എന്ന് കുട്ടിയെ തെരഞ്ഞെടുക്കാൻ അനുവദിക്ക്യ. അല്ലാതെ ഇപ്പ രക്ഷിതാക്കളോ മറ്റുള്ള മുതിർന്നവരോ അല്ല കുട്ടിയുടെ പാത തെരഞ്ഞെടുക്കേണ്ടത് കുട്ടിയുടെ പാത തെരഞ്ഞെടുക്കേണ്ടത് അവൻ തന്നെയാണ് അവന്റെ ആ ഒരു ജീവിതത്തിൽ അവൻ എത്രത്തോളം എവിടെ ഏത് രീതിയിൽ എത്തിച്ചേരും എന്നുള്ള ഒരു ആ ത്മവിശ്വാസം അവനിലുണ്ട് അതുകൊണ്ട് അവൻ തെരഞ്ഞെടുക് ക്കുന്ന പാതയിൽ അവനെ വിടുക അല്ലാതെ ഇപ്പം അച്ഛനും അമ്മയും തെരഞ്ഞെടുക്കുന്ന പാതയിലൂടെ ആയിരിക്കില്ലല്ലോ അവനെ വിടേണ്ടിയത് എങ്കിലല്ലേ അവന്റെ ജീവിതത്തിലും അവന്റെ ആ ഒരു നിലവാരത്തിലും അവന് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തൊള്ളൂ അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം കാര്യങ്ങള് ക്കെ നടപ്പിലാക്കേണ്ടത് ഇപ്പഴത്തെ വിദ്യാഭ്യാസ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കുട്ടി ഓഹ് എന്താണോ തെരഞ്ഞെടുക്കുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഏഹ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികള് പോലും സൃഷിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ രക്ഷിതാക്കളുടെ ഒര് നിർദ്ദേശപ്രകാരം കുട്ടി ഒര് പഠനത്തിലേക്ക് പോവാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ തീരുമാനപ്രകാരം ആ ഒരു പഠനത്തെ അവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പഠനത്തില് പുസ്തകങ്ങളായാലും പഠനത്തിന്റ ഓരോ പാഠ്യപദ്ധതികളായാലും ക്രമീകരിച്ച് വച്ചിരിക്കുന്നത് രതുകൊണ്ട് ഇപ്പഴ്ത്തെ ന നമുക്ക് നമ്മുടെ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നുണ്ട് പഴേ പാഠ്യപദ്ധതിയേക്കാൾ വളരെ മെച്ചപ്പെട്ട പാഠ്യപദ്ധതിയാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ കുട്ടികളുടെ നല്ല ശേഷികളും നല്ല അവരെ നല്ല രീതിയില് വാർത്തെടുക്കാൻ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പാഠ്യപദ്ധതിയിൽ ആവിഷ്കരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് താങ്കള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല രീതിയിലാണ് താങ്കൾ ഇതുമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങള് പറഞ്ഞു തന്നു വളരെ നന്ദിയുണ്ട് താങ്കള്
ആഹ് എനിക്കും സന്തോഷം നല്ലൊരു സംവാദം തന്നെ ആയിരുന്നു
അതെ അതെ ഓക്കെ ശരി എന്നാ